ഹലോ
എന്തൊക്ക്യോ വിശേഷങ്ങളൊക്കെ
ആഹ് ഇവിടെണ്ട്
കുറെല്ലല്ല വിളിച്ചിട്ടൊക്കെ
അതെ കിട്ടേണ്ടേ ആണുങ്ങളെ
ഞാനും കൊറെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണു അതുകൊണ്ടാണ് വിളിച്ചാ കിട്ടാത്ത്
ഉം ശരിക്കും കേൾക്കുന്നില്ല സംസാരിക്കുന്നത്
കേൾക്കുല്ലേ ഞാനെയ് കുറേ ആയിട്ട് കുറച്ച് തെരക്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ട്ടാണെ വിളിച്ചാ കിട്ടാത്തത് പറയാ ഇമ്മാക്ക് ഇങ്ങനെ സുഖല്ലാത്തതും കാര്യങ്ങളൊക്കെ ആയി
ആഹ് ആഹ്
ആഹ്
അങ്ങനെയാണോ ആഹ് ഉം പിന്നെ
പോവാണേ എന്നിട്ട് അയ്ല് പോവും
ആഹ് ആഹ് അങ്ങനെയാണോ
ആഹ് ഇന്ന് ഇപ്പ ഡയാലിസിസ് കയിഞ്ഞ് വന്നു മൂന്നീസം
ഏഹ്
മൂന്ന് ദിവസം ഡയാലിസിസ് ഡയാലിസിസിന് പോവും പിന്നെ ഒഴിവുള്ളീസം വീട്ടില് വേറെ പണിയും കാര്യങ്ങളും ഒക്കെ ഇണ്ടാവോല്ലോ അതുകൊണ്ടാണ് പിന്നെ ഉം കൊറേ ആയി തുടങ്ങിയിട്ട് ഇങ്ങളൊന്നും ഒരു വിവരോല്ല കുറേ ആൾക്കാരൊക്കെങ്ങനെ ചെങ്ങായിചളൊക്കെ ഇങ്ങനെ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു
അതെയാ
ഉം ഇങ്ങള് വിളിക്കുന്നോ കാര്യങ്ങളൊന്നും ഇല്ല ഇൻക്കറീല്ല വേറെ ഇന്റെ ഫോണിന്ന് നമ്പർ പോയിട്ടുണ്ടായിരുന്നു ട്ടോ ഫോണ് മാറിയപ്പളേ ആഹ് പിന്നെ എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
ഇങ്ങനേ പോന്ന് ഉം ഉം ആഹ് എല്ലാർക്കും സുഖാണ്‌ മക്കള് പഠിക്കുന്നുണ്ട് രണ്ടു പേരും പഠിക്കുന്നുണ്ട് നിങ്ങളെ മക്ക ളെന്താ ചെയ്യ്ന്ന് ഉം എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്
മൂന്നാള്ണ്ട്
ഉം അതെയാ
ഉം ഞാന് ആ മക്കളെ കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ അങ്ങനെ ടൈമ് കിട്ടുന്നില്ലല്ലോ കാരണം ആഹ് ഞങ്ങള് പോവും പിന്നെ അത് കഴിഞ്ഞാ വന്നാ പിന്നെ ക്ഷീണായിരിക്കും ക്കും പോണോർക്കും ബുദ്ധിമുട്ടാണ് കൂടെ പിന്നെ ആഹ് അതോണ്ടേയ് പിന്നെന്താ
ഉം പിന്നെ ഒന്നുല്ലാ ഇവിടെ ഇണ്ട്
ക്കെ കഴിഞ്ഞില്ലേ.
ഇല്ല കഴിഞ്ഞില്ല ഉം കഴിക്കണ്ട
സ്പെഷലൊക്കെ എന്താ.
സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല നമ്മക്ക് രാത്രിക്ക് അപ്പം ദോശയും. മീൻ കറിയും.
ആഹ് ലൈറ്റ് ആയിട്ട് എന്തേലൊക്കെ കഴിച്ചിട്ട് കെടക്കലേ
എല്ലാരും ഒന്നിച്ചിട്ട് കഴിച്ചിട്ട്
ആഹ്
ഉം പിന്നെ നിങ്ങക്കെന്താ രാത്രി ചോറാണോ അപ്പാണോ
രാത്രി ഇന്ന് ചോറ്ന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇവ്ടെല്ല്യന്ന് ഡയാലിസ് ഇണ്ടായോണ്ടെന്നെ ഇന്ന് അവിടന്ന് ആയോണ്ട് ഫുഡ് കഴിക്കലില്ല പുറത്തുന്ന് അങ്ങനെ ഡയിലി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ കുറച്ച് പ്രയാസള്ള കേസല്ലേ അപ്പൊ പിന്നെ അങ്ങനെ കഴിക്കാറില്ല ഉം അപ്പൊ പിന്നെ വന്നിന്റേശം ഒരറ്റ കഴിക്കലാ
അതെയാ ഉം ഉം ഉം ഉം മക്കളൊക്കെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ
മക്കളൊക്കെ വല്യ കുട്ട്യളായിക്ക്ണ്
അതെയാ ഉം
ആഹ് പിന്നെ എന്താണ് മക്കളൊന്നും ഉറങ്ങില്ല്യലേ
ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ആഹ് ഒന്ന് ഏഹ് രണ്ടാമത്തെ ചെറിയ മോനാ ഒന്നര വയസ്സേ ആയിട്ടുള്ളു
ആഹ് ആഹ് ആഹ്
ഉം
ഭർത്താവ് എന്താ ഭർത്താവ് എന്താ ചെയ്യ്ണ്
വിദേശത്താ ഉം ഓ ഓഫീസിലാണ് ജോലി
ആഹ് പിന്നെ സ്വന്തം വീടൊക്കെ ആയപ്പൊ ഇങ്ങക്ക്
സ്വന്തം വീട്ടിലല്ല ഭർത്താവിന്റെ വീട്ടില്
നിങ്ങൾക്ക് ഭർത്താവിനും കൂടി സ്വന്തായിട്ട് വീ വീടൊക്കെ ആയോ
ഇല്ല ഇല്ല സ്വന്തായിട്ടായി
എനിക്കും വീടായിട്ടില്ലെടാ ഞാനിങ്ങനെ ഇപ്പൊ വാടകക്ക് താമസിക്കില്ലേ വീടായിട്ടില്ല ആഹ് വാടകക്ക് താമസിക്കുവാണ് പിന്നെ അങ്ങനെങ്ങനെ പോന്നുണ്ട് പിന്നെ അത് ഇമ്മന്റെ
നല്ലൊരു സ്ഥലം നല്ലൊരു റോഡരികില് വച്ചിട്ട് തന്നെ നല്ലൊരു സ്ഥലം നോക്കിട്ട് എടുക്കണം
സ്ഥലം എടുത്തിട്ടിട്ടുണ്ട് സ്ഥലം എടുത്തിട്ട്ണ് വീട് വെച്ചിട്ടില്ല കാരണം അപ്പോത്തിന് ഇമ്മാക്ക് വയ്യാണ്ടയപ്പൊ പിന്നെ ഇപ്പോ ഒരു പതിനാല് വർഷം ഒന്നൂല ഇമ്മാനേം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം അപ്പൊ പിന്നെ അതിന് സമയം കിട്ടിയിട്ടില്ല
ഉം ഉം ഉം
എന്താണ് വീട് വെക്കലും ഇതിന്റെ കൂടെ നടക്കലും അതിനുള്ള നടത്തൊന്നും ശരിയാവില്ല പിന്നെ എഴുതി കൊടു ത്തിട്ട് ഒന്നും ശരിയായിട്ടില്ല പാസായിട്ടില്ല അങ്ങനെ ഒക്കെ ഉം അത് ശരിയാണെങ്കിൽ കൊറച്ച് പാടാണ്
ഉം
പിന്നെ മക്കളൊക്കെ ഉറക്കായിരുന്നു ട്ടോ ഒരുപാട് സമയായി കൂടുതൽ ടൈം ഉറക്കൊഴിച്ചിരിക്കണത് കേടല്ലേ ഞാൻ ഒക്കെ ഇവിടെ നേരത്തെ ഉം സമയായി
ഒന്നും ഞാൻ നിസ്കരിക്കില്ല
ഒറക്കും
ആഹ് ഉം ആ
ഇല്ലലെ. ഞങ്ങളെ ഇവെടെ ഭക്ഷണ വെക്കലൊക്കെ ഒരുവിധം കയിഞ്ഞു.
അതെ അ ആ ഇവിടെ ഇപ്പളും ലേയ്റ്റ് ആയി. തന്നെ ആഹ് വാപ്പ മര്ച്ചിട്ട് രണ്ട് വർഷായി. ഉമ്മ ഇണ്ട്.
ആഹ് എനിക്ക് തന്നെ വപ്പില്ല. ഉമ്മണ്ട് അ ക്ക് വെയ്യാതായ വാപ്പല്ലാത്തത് ഭയങ്കരൊര് ഭയങ്കരൊര് ഇതായി പോയിട്ടോ. നമുക്ക് വെയ്യാൻ താവുമ്പെ നമ്മെളെ ഹസ്ബൻഡുമാര് ഇണ്ടാവണം ഏറ്റവും വല്യെരു. സപ്പോർട്ടേര്ന്നു. പക്ഷെ ഉമ്മാക്ക് ഭയങ്കര ഫീലിങ്ങും വെഷമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ താകുമ്പം ഞാനങ് കൂടെ പോവുട്ടൊ.
കൂടെ പോയി കൊടുക്കും. ഷേ ഇന്നാലും ഒനിക്ക് ഓലെ ബ മാ മക്കള് സ്വന്തം മക്കള് പോണ ല്ലാവ ഒരു ഇത് ഞങ്ങള് ഇബെട്ന്നൊരു വണ്ടി എ ഏൽപ്പിച്ചാണ്ട്. ഞങ്ങളയ്ല് പോവും. ഭർത്താവ് പോന്നയ്ഞ്ഞാല് പിന്നെ അവര് നയിച്ചിട്ട് വേണ്ടപ്പത് മുന്നോട്ട് പോണെങ്കില് പ്രൈവറ്റ് ആയിട്ടാണെ. അതായിട്ട് കിട്ടീട്ടില്ല ഗവൺമെന്റ് ആയിട്ട് രണ്ട് സ ള്ള ഒന്നും കിട്ടീല്ല. ഒക്കെ കൊ കൊടുത്ത് ഇട്ടിണ് എല്ലോട്ത്തും പക്ഷെ നമുക്ക് ലോങ് ഒക്കെ കിട്ടുമ്പമ്മക്ക് പോകാനും വേരാനൊക്ക ബുദ്ധിമുട്ടല്ലേ. ഇവിടെ അടുത്തെങ്ങാനും കിട്ടി ലൊള്ളൂ പറ്റൊള്ളു. അങ്ങനെ കിട്ട്ണൂല്ല. അപ്പ അങ്ങന പ്രൈവറ്റിലെന്നെ ഇൻഷൂർ ഇപ്പ ഇങ്ങനെ സെറ്റ് ആക്കിങ്ങാണ്ട് അങ്ങനെ ഇങ്ങനെ പോവ്ണ് ണ്ട്. അങ്ങനെയൊക്കെ
പിന്നെ ഉം ആർക്കും വെയ്യയൊന്നുംല്ലല്ലോല്ലെ.
ഇല്ല ഇല്ല എന്നാ ശെരി.
ആഹ്
ശരി
ഇന്നാ ശെരി.
ഉമ്മാ ഏഹ്.